ഏഹ്
ലോ
ഹലോ ആഹ് ഇപ്പൊ കേക്കാം.
ആഹ്
ആഹ് കാപ്പി കുടി കഴിഞ്ഞോ?
ഇല്ല ഇവിടെ കാപ്പിടി അങ്ങനെ ഇല്ല എനിക്കില്ല എ ബാക്കിയുള്ളവരുണ്ട്
അപ്പൊ എന്താ എന്താ സാധാരണ കഴിക്കാറ്
ഞാനീ ഞാന ഈ എച്ചാ കോ ഈ ബ്രൂ എല്ലാത വേറൊരു സാധനം കുടിക്കൂ ല്ല
കൊഫ് ബ്രൂവേ കുടിക്കത്തുള്ളോ
ബ്രൂ മാത്രേ കുടിക്കത്തിുള്ളൂ ചായ കുടിക്കൂല പാൽ കാഫി കുടിക്കൂല്ല സ്നാക്സും ഇന്നല്ല കുട്ടികള തിന്ന കേട്ടോ
ആ അതെ അതെ
കാപ്പിയുടെ ഇലേലും സ്നാക്സ് ആണ് മെയിൻ
ആഹ ആ സ്നാക്സ് അത് വെളി ആ വെളിൽന്ന് വാങ്ങിക്കോ അതോ വീട്ടിലുണ്ടാക്കും അത്തരം പേർക്ക്
ഇവിടെ എല്ലാരരുംക്കും ചെലവളിയന്നന്നാും
ആഹ് വെളീന്ന് വാങ്ങിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് എപ്പോഴേർക്ക് രണ്ട മൂന്ന്ു പേർക്ക് അത്രയും പേരൊക്കെ ഉണ്ടാക്കി വരുമ്പ തന്നെ ഒരു ദിവസം പോവല്ലോ അപ്പം നല്ല പണിയായിരിക്കല്ലോ
ഇവിടെ മറ്റേ ഈ ഈ അവല് വെളയിച്ചന്നൊക്കെ പറയുന്നു പട്ടല്ലാതറിയോ
ആഹ അറിം അ റിം ഇ വിടെയുണ്ട് അത് തന്നാ പറയുന്ന
ആ അത് കഴിക്കാൻ തരും
ശർക്കര ഇട്ടോ അതോ പഞ്ചാര ഇട്ടോ ഇവിടെ രണ്ടു തരത്തിലും ആഹ
ഇവിടെ നളെ വീടെ ഏറ്റവും കൂടുതൽ യൂസാ ക്കുന്ന ഷർ ക്കരയാ ഏറ്റവും കൂടുതൽ എന്ത് കാര്യം ഉണ്ടാക്കിയാലും ശർക്കര യൂ സന്നെ ഈ പഞ്ചസാര ഭയങ്കര ഡെയിഞ്ചറസ ന്ന് പറഞ്ഞണ്ട്
അതെ അതെ അത് നല്ല വണ്ണം വെക്കും ഏ പഞ്ചസാര കുട്ടിക്ക്ഏ തിന്ന് കഴിഞാല്
ആഹ
വണ്ണംവെക്കും. ആഹ അത് കേട്ടിട്ടുണ്ട് കാരണം ഡയറ്റ് ചെയ്യുന്നവരോട് ആദ്യം ഈ പഞ്ചസാര കുറയ്ക്കണന്നല്ലേ പറയുന്നേ. കാപ്പിക്കാക്കകിട്ടേ നമ്മള് നല്ല പോലെ കാപ്പി, ഞാനൊക്കെയാണ് രാവിലെയും വൈകിട്ടോക്കെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ട കാപ്പിയും ചായയൊക്കെ, കമത്തുവാ ഒരു ഗ്ലാസ് നുമല്ല. ഉണ്ടാകു ഒരു ആ അതുപോലെ നല്ലായിട്ട് കുടിക്കും അപ്പം അതനുസരിച്ച് ഇപ്പ വണ്ണം വെക്കുന്നുണ്ട്. ഈ കൊറോണക്ക് ശേഷം വേ കൊറോണ ടൈമ വീട്ടിൽ ഇരുന്ന് അതുവരെ സ്ലിംബൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞ നമ്മള് കൊറോണടൈം വീട്ടി ഇരുന്ന് ഈ ഫുഡ് ചക്കയും അങ്ങനെ ആയിരുന്നല്ലോ ആ സമയത്ത് ചക്കേം, മാങ്ങേ, തേങ്ങേ എല്ലാം കൂടെ തിന്ന് തിന്ന് തിന്ന് അപ്പൊക്ക് ആ സമയത്ത് ഭയങ്കര വിശപ്പവാ ആ അതുപോലെ രാവിലെയൊക്കെ നമ്മള് സ്കൂളും കോളേജിലും ഒക്കെ പോകുമ്പോ ഒന്നും കഴിക്കാതെ രാവിലെ കഴിക്കാതെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ കഴിച്ചാ കഴിച്ച അങ്ങനെ സംഭവല്ലാരുന്നോ. അപ്പ പിന്നെ നമുക്ക് ആ ഒരു രീതില് ചാടിതു നടന്നപ്പ അങ്ങനെ വണ്ണോം ഒന്നും വചില്ല. പക്ഷ കൊറോണാ വീട്ടി ചുമ്മായി ഇരുന്ന് തിന്നു തിന്ന് നല്ലായിട്ട് വണ്ണം വെച്ച്.
ആഹ എനിക്ക് ആ ഒരു സാധനം അടുത്തൂടെ പൊയിട്ടില്ല.
ആ
ഇവിടെ ഇവിടെയ്യോ എന്നെക്കൊണ്ട് തിന്നാ ക്കെ തീറ്റിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വണ്ണം വെക്കുന്നില്ല പക്ഷെ വെക്കും ഒരു ശകലം വെച്ച് വരതിന്ആരലും ഒരു പണിക്കാരൻ എന്റെ അടുത്തൂടെ പോക്പോ അത അവളെ വെളയാകും.
ആഹ ഈ എനിക്ക് തോന്നുന്നു വണ്ണം വെക്കാൻഏറ്റവും നല്ലൊരു സാധനമാണ്ഏത്തക്ക രാവിലെ തിന്നുന്നേ. ഏത്തക്കായി മുട്ട പുഴിങ്ങത തും രാവിലെ തിന്നാ മതി വെയിറ്റ് കൂടും.
ആ ആ വെയിറ്റ് കൂടും. ആ പിന്നെ നമ്മൾക്ക് അംഗനവാടിയന്നക്ക ഒരു പൊടി തരുവല്ലോ.
കുറുക്ക് കുറുക്ക് ഇവിടെ കുറുക് എന്നാ പറയുന്നത്. കുറുക്ക് ക്ന്നോ അതോ മറ്റേതോ ആഹ ആ റാഗി. ആഹ് ആഹ
അതാകുമ്പം ഈ ഈ ഏത്തക്കക്കെയാണ് അതിനകത്തൊട്ട് പാലും പി രിച്ച എന്തോ എങ്ങനെ എങ്ങനെ ഇവിടെള്ളവർ ഷെയ്ക്ക് അടിച്ചുതരും അതെനിക്ക്. എങ്ങനെയാ എനിക്കറ പക്ഷെ ആ ഒരു ആശ്യ ആ ഒരു റാഗിയുടെ ചൊവൊന്നും കാണൂല.
ആ അത് പിന്നെ പഴവും എല്ലാം കൂടെ ഏത്തക്കായ എല്ലാം കൂടി ഇടുമ്പഴേ
ആഹ
ആഹ അന്നേരം അത് മാറുന്നതായിരിക്കും. പിന്നെ അവർക്കറിയാലോ അമ്മമാർക്കൊക്കെ ആകുമ്പോ കുറച്ചൂടെ വിവരമുണ്ട്. നമ്മളെ പോലെല്ലല്ലോ. അവർക്ക് അറിയാൻ പറ്റും എങ്ങനാ.
ഉം
അതൊന്ന് ചെയ്യണ്ടേന്നേ പിന്നെ. ആ വേറെന്താ ഇനി നാളെ ക്ലാസ്സ്ണ്ടോ.
ആഹ് നാളെ ക്ലാസ്ണ്ട്. ഞാൻ പോവിലെന്ന് പറഞ്ഞിരിക്ക.
അതെന്താ
ഞാനേ ഓ നാളെ. പുതിയ സാറ് വന്നു.
ആഹ്
പുതിയ സാർ വന്ന് നമുക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ലാർന്ന് ആഹ്
അപ്പൊ സാറ് ഇനി പോകുന്നടം വരെ പോകത്തില്ലേ.
അല്ല സാറിന്റാ ക്ലാസ് നമ്മൾന്ന് പറഞ്ഞ. ഏവിയേഷൻല്ലേ അപ്പൊ നമുക്ക് പ്രധാനായിട്ടും ഒരു സാറുണ്ട് ആ സാറിന്റേ ക്ലാസ്സിലേ പോകത്തുള്ളു. ഞാൻ ച്ച് ഞാൻ ഡെയിലി കോളേജിൽ പോകുന്നറാ ആ കോളേജിൽ അറ്റെൻഡൻസ് റി കാണാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് എനിക്ക് ആയിരിക്കും ഞാൻ കൂടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോവാതിരിക്കണ്ടേ.
അതെ ആഹ് അപ്പൊ കൊഴപ്പയില്ല. ഡെയിലി പോയിട്ടും കാര്യം ഇല്ലല്ലോ നമ്മള് പോയിട്ടും കാര്യം ഇല്ലല്ല് അതന്നെ.
നമ്മള് എങ്ങനെലും ഒരു ഏഹ് നമുക്കിപ്പം ജൂ ണിലോക്കെയാമിട്ട് ട്രെയിനിങ് വരുവണേ അപ്പൊ ആ ട്രെയിനിങ് ഒന്ന് കഴിയാട്ട് എങ്ങനെലും ആ കോളേജിന്ന് ഒന്ന് ചാടാൻ നോക്കിരി
ഉം എല്ലാർക്കും അങ്ങനാല്ലേ പഠിക്കുന്നാടം ഇഷ്ടല്ലല്ലേ
ഓഹോ ഈ പുള്ളി ആഹ് നമ്മൾ ഒന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞ പുള്ളി അറിയും ഇന്നാ ആള് ഇന്നാ ആള് എഴുന്നേറ്റോ
ആഹ് അയ്യോ ഏറ്റവും എൻഡി ആഹ് എനിക്കും ഏറ്റവും കെറിവുള്ളരു കാര്യമായി ക്ലാസി ചോദ്യം ചോദിക്കുന്ന എനിക്കിഷ്ടമല്ല.
രു ഹ് നമ്മളെലപ്പോ കിളി പോയ പോലൊയിരിക്കും ഇരിക്കുന്ന ആ ടൈമിലായിരിക്കു ഇല്ല ചോദ്യം കൊണ്ട് വരുന്നേ.
ആഹ് അത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് യ്യോ ഞാൻ പ്രാകുവാര്ന്ന് എന്നെ വിളിക്കല്ലേ അത് നമുക്ക് ഈ എക്സാം ഇടുന്നത് എനിക്ക് കുഴപ്പ ഇല്ല. കാരണം ആ പേപ്പർ കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നേ ഉള്ള് ആണങ്കടത്തലേ ഉള്ളൂ ക്ഷേ ഡെയിലി വന്നച്ചാൽ ടീച്ചേഴസ് ഉണ്ട് രാവിലെ ട്ട് വൈകിട്ട് വരെ അവർക്കെത് ക്വസ്റ്റൻ് ഇതിന് മത്ര എന്തുവ അവര് പഠിപ്പിക്കുന്നേന്ന് എനിക്കറിയത്തില്ല
ആഹ നമ്മള കോളേജിലാണെങ്കി നമ്മളോട് ഇപ്പൊ ചോയിച്ചില്ല. നമ്മൾ ഒരു ദിവസം എന്ന സാറതെ ഇവരോട് ചോദിച്ചില്ല തീറില്ലയോ. ചോദിക്ക് സാനാണോ നമ്ക്കറീല്ലേ നമ്മളെ നിർത്തിപ്പിക്കും
ആഹ് അതെ അതെ അത് ശരിയാണ് നമുക്ക് അത് നമ്മളെ ഒരു ആഹ് നമ്മള് കഥകളിയൊക്കെ കാണുന്ന പോലിരിക്കുവായിരിക്കും എന്തുവാ ഇത് മനസിലാവാതെ അപ്പഴായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോയ്കുന്നേ സത്യത്തി നമുക്ക് പരീക്ഷയുടെ സമയമാവുമ്പം നമ്മള്ന്തെലും വായിച്ചു പഠിക്കുന്ന അതുവരെ നമ്മളൊന്നും നോക്കണ്ടി
ഒരു സാനം ഈ സാനം ഇങ്ങനെ തുറന്ന് നോക്കി കളത്തി വെക്കുന്നല്ലാതെ
ഉം അത് ശരിയാണ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലേ
അതെ ചില ടീച്ചേഴ്സ് ഉണ്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിന്നെ എല്ലാ ദിവസവും ഞാ എഴുന്നേപ്പിച്ചില്ലെ നീപ്പിക്ക്യാ എന്നുള്ളത് ഒരിതാ. എല്ലാസും തൊന്നിനോട് ഞാൻ ചോദ്യം ചോയ്ച്ചിരിക്കും ന്നുള്ളര്ത്
ആഹ് അപ്പം അങ്ങനെ ഉണ്ട് അത് പണ്ടു ഉണ്ടല്ലോ എപ്പഴും അങ്ങനെ തന്നെല്ലേ ഉം പിന്നെ മറ്റേ ചിലരുണ്ട് ങ്ങനെ നമ്മളെ മറ്റുള്ളവരും പോയി നാണം കെടുത്തു അതാ പ്രശ്നം നമ്മക്ക് അതല്ലേ ബുദ്ധിമുട്ട് ഉം പാൻസര പറഞ്ഞില്ലേ
ഇല്ലാ പറയന്നെ
അതെ അതെ അതെ അതൊക്കെ ഭയങ്കര
ഏ ഏച്ചു അല്ല കാര്യം എന്തര് ഒരുവിധം ടീച്ചർമാരുടെ സൈഡിൽ നോക്കാണെങ്കി നമ്മള എന്തെലും ഒന്ന് എടുക്കാൻ മറന്ന് നമ്മള് ഇപ്പോ ഒരുസ നോട്ടെടു തീർന്ന് നമ്മളെ നാണം കെടുത്തി കൊന്ന് കളയും അത് സമയം ഒരൂസം ടീച്ചർ എടുക്കാൻ മറന്നു പോയാ ഓ ഇന്ന് ഞാൻ അങ്ങ് മറന്നു പോയി തീർന്നവിടെ നമ്മള് പിന്ന ത് കേട്ടാണ്ടിരിക്ക നമുക്കിപ്പൊ ഫയർ ചെയ്യാൻ പറ്റൂല്ലല്ലോ
അതെ അതെ നമ്മള് തിരിച്ചു ചോദിച്ചാൽ തീർ പിന്നെ നമ്മളെ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗവർമെന്റ് കോളേജുകളിലാ നമ്മൾ പഠിക്കുന്നെങ്കി നമുക്ക് ഈ ഇത് വഴി മെറിറ്റ് വഴി സീറ്റൊക്കെ കിട്ടിയതാണെകി നമുക്ക് എന്തെലും പറഞ്ഞാല് നമ്മ എറക്കി വിടാവൊന്നും പറ്റത്തില്ല കാരണം അങ്ങനെണ്ട് പക്ഷെ നമ്മള് പൈസ കൊടുത്ത് പഠിക്കുന്നണൊക്കേണ് പ്രശ്നം വരിക കാരണം അവർക്ക് എപ്പ വേണെലും നമ്മളെ എറക്കി വിടാം
ഒരു ചെറിയ തെറ്റ കാണിച്ചത് അതെ നമ്മളിങ്ങനെ നിക്കും ഏ നമ്മൾ എന്ത്ല നമ്മള് പിന്നെ ടീച്ചേഴ്സിനടുത്ത് നമ്മള് നമ്മളുടെ മനസ്സില അവരെ നിർത്തി ഫയറേയ്യുന്നേ അതിനെ നമു ക്ക് പറ്റു മനസ്സിൽ ആഗ്രഹം ഒണ്ട് ഇന്ന പോലെ ചോദി ക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മള് മനസ് തന്നെ ചോദിച്ച് നമ്മള് തന്നെ ഉത്തരം പറയും
ആഹ് അതെ അതെ അല്ലാതിപ്പം അവരോട്
ഉം എഴുന്നേറ്റെ തീർന്ന്
അത് സത്യവാ അവര് നമ്മളിങ്ങനെ പി നമ്മളെ ക്വാസ്റ്റ്യാൻ ചോയ്ക്കാൻ എഴുന്നേൽപ്പിക്കല്ലേന്നും പറഞ്ഞ് പത്തിരിക്കുവായിരിക്കും പോറകിലും കറക്റ്റ് നമ്മളെ പിടിക്കും അല്ലെ ഉം അങ്ങനെ ക്കെയുണ്ട് ഈ ടീച്ചേഴ്സിന് പിന്നെ പ്രത്യേകിച്ച് ഇഷ്ട്ടോള്ളവരെ പിന്നെ പറയേം വേണ്ട ചോദിച്ചോണ്ടിരി
ഈ അങ്ങനൊണ്ട് കേട്ടോ
ആഹ്
പൈസ നല്ല ഫേവറിറ്റീസ് ഒണ്ട്
ആഹ് അത് അങ്ങനത്തെ ടീച്ചേഴ്സിനോട് എനിക്ക് യോജിപ്പില്ല അതായത് ഇപ്പം നാ മുപ്പത് പിള്ളാരാണ് നിങ്ങടെ അവ്ടെ പ നാല്പ്പത് പിള്ളരാ ആഹ് അതെ പഠിക്കുന്നവന് പഠിക്കുന്ന ബുദ്ധിയെ കാണത്തുള്ളൂ പഠിക്കാത്തവർക്ക് വേറെ ക കഴിവ് കാ ണും അത് മനസ്സിലാക്കണം ടീച്ചേഴ്സ് അങ്ങനെ വേണം അല്ലാണ്ട് ഇപ്പ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് അവന് മാത്രം അവക്ക് മാത്രം അങ്ങനെ ഒരു സാനം അതൊന്നും ശരിയല്ല അല്ലേ അതിനെതിരെ ശക്തവായിട്ട് നമ്മള് പ്രതിഷേധിക്കണം
മാന്തിൽ മാത്രം പുറമെ എടുക്കാൻ പോയ തീർന്ന് ആഹ്
ആഹ് ആഹ് ടാ വിളിക്കാ
ആഹ് ഓക്കെ ഓക്കെ